ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആ ങ്ങള് അവിടൊക്കെ എങ്ങനെ ആ കുട്ടവും കുടുംബശ്രീ ഒക്കെ ഉണ്ടോ
ഇത ഞാ അയിൽ കുടുത്തി പോകാ നിക്കണേണ് ഞക്ക് ശനിയായച്ച ദിവസണേ
ആഹ് എപ്പഴാ ടൈം എപ്പഴാ
ടൈ മൂന്ന് മണിയാണ്
ആഹ് പോകാറായില്ലേ
പോകാറ ഇപ്പ ഇപ്പ ചോറ് വേഗം തിന്ന് കൊച്ചും കിടന്ന് ഉറക്കാണ് അപ്പൊ എന്തായാലും ഞ മീറ്റിംഗ് ആയച്ച അയച്ച മീറ്റിങ് മൂന്ന് മണിയ ആവുമ്പോളെ ആഴ്ച ശനിയാഴ്ച ദിവസമാണ് എല്ലാ ശനിയാഴ്ച ഓ ഓരോ ആൾക്കാരെ വീട്ടിൽ മാ ആ ഓരോ ആൾക്കാര വീട്ടിൽ മാറി മാറി വെക്കും
ആ അങ്ങനെയല്ലേ ആഹ് എത്ര ആ മെമ്പേഴ് ഉണ്ട്
ഞങ്ങ പന്ത്രണ്ട് പേരുണ്ട് അതില് ആറു പേര് ജോലിക്കാരാണ്
ആഹ് അപ്പൊ അവര് കൂടെ ഇണ്ടാവൂല
ശനിയാഴ്ച ദിവസം ചിലപ്പോ നേരത്തെ വരോ അവര് ആ പക്ഷെ സെക്കൻ സാറ്റർഡേ ദിവസങ്ങളിൽ ആ സെക്കൻ സാറ്റർഡേ ദിവസ ചിലവരുണ്ടാവും അപ്പൊ നമ്മ ഓൾറെഡി കക്കണ്ടല്ലോ അത് മീറ്റിംഗ വെക്കണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ വരാൻ പറ്റും എന്നാലും മാസത്തില്ൽ പ്രാവശ്യ തോ അല്ലെങ്കിൽ രണ്ടു മാസത്തില ഒ പ്രാവശ്യോ വന്നോന്ന ഇപ്പൊ നിർബന്ധം വെച്ചേക്കണം
ആഹ്
അവിടെ എങ്ങനെയാണ് അയൽക്കൂട്ടം
ഇവിടെ പിന്നെ ഞങ്ങള് പതിനഞ്ച് പേരുണ്ട് പതിനാറ് പേരുണ്ടായിരുന്നു ഒരാള് ഇപ്പ ഇല്ല അവര് അവരെ നാട്ടിൽ പോയി അപ്പൊ പിന്നെ പിരിഞ്ഞു പോയി ഉം അപ്പൊ പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് കൂടുതൽ തിങ്കളായ്ച ന്ത്രണ്ടരൊക്കെ
ഉച്ചക്കല്ലേ ആ അപ്പൊ വീട്ടില് പണിയെല്ലാം കഴിഞ്ഞിട്ട് ആ വെയിലെത്താണ പോണ
ആ വെയിലാ അധിക അധികം നടക്കാനില്ല അതെന്താന്നറിയോ വൈകുന്നേരായ മക്കള് വരെ എല്ലാർക്കും കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ളതാണ് അപ്പൊ സ്കൂള് വിട്ട വ മൂന്ന് മണി സമയം വെച്ചാല് ആ നാ മണിയാക്കും അവര് വരൂല്ലേ നമ്മള് കൂടിയാല് എന്തായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്തായാലും ആവും വർത്താനം പറഞ്ഞിരുന്നും കണ കൂട്ടലോ ഒക്കെ എഴുതലോ ഒക്കെ ആയിട്ട് അപ്പൊ എന്ത വൈകുന്നേരം മക്കള് വരുമ്പോ ഒന്ന് ചായ ഉണ്ടാക്കണം അവര് ബസ് മൂന്നരക്ക് വരുന്ന ബസ് ബസ് നാല് മണിക്ക് വരുന്ന ബസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ കുട്ടികളും നഴ്സറി ആ ആ കൂട്ടിക്കൊണ്ട് അപ്പൊ അതൊരു ബുദ്ധിമുട്ടാ പിന്നെ രാവിലെ എന്തായാലും പറ്റൂലല്ലോ നമ്മുക്ക് വീട്ടില് പണിയുണ്ടാവല്ലോ അപ്പൊ ഉ ച്ച ആകുമ്പോ എങ്ങനായാലും ഫുഡ് കഴിക്കാൻ രണ്ട് മണി ആകുമ്പോഴേക്ക്
തീരുമത് അത് കഴിഞ്ഞ് പോകാം ആ ആ അപ്പൊ ഞാൻചോദിക്കട്ടെ രാവിലെ അപ്പൊ എന്തായിരിക്കും നിനക്ക അപ്പൊ പന്ത്രണ്ടരക്ക് മീറ്റിംഗ് കൂടിയാ വെള്ളം കുടിയായിക്കും അല്ലെ വെള്ളവാരിക്കും കൊടുക്കണേ അല്ലെ അങ്ങനെ ഉണ്ടാവില്ലേ
ആ വെള്ളം അങ്ങനെ നിർബന്ധമായിട്ടൊന്നും ഇല്ല ആ നല്ല വേനലൊക്കെ ആണെ ങ്കിൽ വെള്ളമുണ്ടാകും മോര് വെള്ളവോ നാരങ്ങ ഇപ്പൊ ആ അ എന്ത ആദ്യൊക്കെ എല്ലാ നിങ്ങള് പറഞ്ഞ മാതിരി എല്ലാരും വീട്ടിൽന്നും ആരുന്നു എല്ലാ വീട്ടിലും പോവലാരുന്നു ഇപ്പൊ ഒരു വീ
മാറി മാറി വെക്കും അല്ലേ ആ ആ ആ
മാറി വെക്കാറില്ല ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ്
ആ അപ്പൊ ആ വീട്ടുകാർക്ക് പിന്നെ ഒന്നും ചിലപ്പോ വെക്കൂല എന്ന് പറഞ്ഞാ
ആ വേണ്ട അങ്ങനെ നി ആ നല്ല വേനലൊക്കെ ച്ചാല് അവടെ വീട്ടില് പശുവുണ്ട് പശു വളർത്തുണ്ട് അപ്പൊ മോരു വെള്ളം ഉണ്ടാവും അപ്പൊ അത് തണുപ്പാണല്ലോ ആ നല്ല അതല്ലേ ആ അങ്ങനെ വ നിർബന്ധ വില്ല ആവശ്യമുള്ളവർക്ക് കഴിക്കും പിന്നെ ആ കുടി പോവും
ഞങ്ങടെ ഇതുപോലെയാണ് ഞങ്ങടെ മൂന്ന് മണിക്ക് വെക്കണ വെള്ളം ചാറി കൊടുക്കണം നിർബന്ധമാണ് ആ സെക്രട്ടറി ഭയങ്കരെ ഇത് വെച്ചേക്കണേ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ പാലും കടിയും മേടിക്കുമ്പോൾ തന്നെ നൂറ് രൂപയാവും
ഓ അതൊരു നമ്മള് കുടുംബശ്രീന്ന് പറഞ്ഞാല് നമ്മക്ക് ക്ക് അങ്ങനെ ഇങ്ങോട്ട് സമ്പാദിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാ ചിലവാക്കാം നമ്മടെ കഴിവിന്റെ പരമാവധി ചിലവ് കുറക്കലാണ്
ആ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുമ്പോ നമ്മുടെ തൃഷ്്ട അണക്കാൻ ഉണ്ടാവൂില്ല ശരിയല്ലേ
ആഹ അത് ശരിയാണ് അല്ലെങ്കിപ്പ ആ നൂറ് രൂപ തൃഫിറ്റിൽ ഇടലോ ആഹ അത് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുത്ത അതുമതിയല്ലോ എല്ലാരും കൂടി കൂടിട്ട്
പക്ഷേ ഇല്ല ഞാൻ രണ്ടോ പേര് ഞങ്ങളുടെ അഭിപ്രായം മൂന്ന് ഒരു ആറു പേരുണ്ടെങ്കിൽ മൂന്നു പേരുടെ അഭിപ്രായം ഇതാണ് ബാക്കി മൂന്ന് പേര് വേറെ രീതിയിൽ അപ്പൊ അങ്ങനെെയ്യുമ്പോ മുതലാവൂല അല്ലെങ്കിൽ എല്ലാരും ഒറ്റായിട്ട് പറ്റൂല്ല നോ ഇപ്പറത്തെ അവസ്ഥ അറിയാല്ലോ ജോലിയും കാരണംങ്ങനെ ഒരാക്കുടെോ ഇപ്പൊ ഒരാൾക്കുടെ ബാക്കിയുള്ളത് ജോലിക്കാാര്ല്ലല്ലോ കുറച്ച് പേര് ജോലിക്കാര് സമ്മേച്ചച്ച് ബാക്കിയുള്ളവർക്ക് ഇങ്ങെ ആ് ആഴ്ച്ച ഇങ്ങനെ ഓരോ വീട്ടിൽ വരുമ്പ ക വില കുടിക്കൊണ്ടിരിക്കാണ് പാലി വില കൊണ്ടിരിക്കണ് കട്ടൻ ചായ കൊടുക്കാൻ പറ്റോ ഇല്ല അപ്പ അങ്ങനെ അപ്പ അപ്പൊ അവരിപ്പ പറഞ്ഞേെ അന്ന് എനക്ക് ഇഷ്ടോണ്ടെങ്കിൽ കൊടുത്താ മതി അങ്ങനെ പറഞ്ഞിട്ട്ാര്യ ഇില്ല
അപ്പൊ നമ്മൾ എന്തായാലും ഒരാൾ ഉണ്ടാക്കുമ്പോ മറ്റാൾ എ
ആ അങ്ങനെ നമ്മ ഒരു വീട്ടിൽ പോയി കുടിക്കണാണ് അപ്പ നമ്മുടെ വീട്ടിൽ കൊടു ആക്കണം നമ്മ കൊടുത്തില്ലെങ്കിൽ പറകണ്ടോ ആ അപ്പൊ അങ്ങനെ ഒരു വിഷയമായിട്ട് ഇരിക്കുന്നുണ്ട് ആ് അല്ലെങ്കിൽ നമ്മ കഴിക്കാൻ പാടില്ല പക്ഷെ നമ്മല്ല
ഇപ്പം കഴിക്കാതൊക്കെ അത് ആ കുടുംബശ്രീ ഒക്കെ കൂട്ടുമ്പോ അത് പറ്റില്ലല്ലോ എല്ലും ഒരു പോലെ ആവണ്ടേ ഉം നമ്മൾക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുംല്ലട്ടോ ഉ ഇ ആദ്യം തുടങ്ങിയ കാലത്തൊക്കെ ഇതേപോലെ എല്ലാരും വീട്ടില ഇ ഒന്ന ഇങ്ങനെ ചായ കുട്ടായിട്ട് കൂടുമ്പോ നമുക്ക് പുതിയ പുതിയ ആൾക്കാര് പരിചയപ്പെടല്ലേ പിന്നെ അയൽവാസികളോ ഇന്നാണെങ്കിൽ പോലും കുറച്ച് കുറച്ചൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട് വീടുകൾ തമ്മില് പതിനഞ്ച് പേരൊക്കെ ആവുമ്പം കുറച്ച് കൊറച്ച് ദൂരം ഉണ്ടാവുമല്ലോ അല്ല പഴയആൾക്കാര് അമ്മമാര് വേറെ അയൽക്കൂട്ടുണ്ട് പിന്നെ വന്ന മരുമക്കള് പുതിയത് ഉണ്ടാക്കിയതാണ്
അങ്ങനെ ആ ആ അപ്പ നിങ്ങളുടെ അയൽക്കൂട്ടത്തിൽ ബാല അങ്ങന
ആ ബാലസംഭയും ബാലസംഘം ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് ഇപ്പൊ ആക്റ്റീവ് കുറവാണ് ഇപ്പൊ മക്കൾ ഒക്കെ ആണ് ഇപ്പൊ - പൊതുവെ പഞ്ചത്തിൽ തന്നെ വലിയ ഇതൊന്നും ഇല്ലെന്നു തോന്നുന്നുണ്ട് ആദ്യം ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു ആ മക്കൾ ഒക്കെ വല്യതായി പോയി ഇപ്പൊ ഇപ്പൊള്ള മക്കളെ പിന്നെ ഒന്നിനും കിട്ടുല്ലല്ലോ
ആ ഇപ്പൊ ഇതില് പങ്കെടുക്കാൻ പറ്റൂല്ല ആയ്ചേ ആയ്ചേ പങ്കെട്ക്കണോല്ലോ പിള്ളേർക്ക് ആ ആ
ണ്ടെങ്ങനെട്ത്തൊക്കെ ഇണ്ടായ്‌ര്ന്നു ആദ്യക്കെ ഇപ്പം കൊറവാണ് എഴുതലും തൊക്കെ
അപ്പൊ ആ നിങ്ങ ആയ്ച ആയ്
ത്രിഫ്റ്റ് ഞങ്ങള് പിന്നെ പത്ത് പത്തിന്റെ ഗുണിതാണ് പറ്യേല് എല്ലാരും അൻമ്പത് നൂറൊക്കെ ണിടല്
അങ്ങനെ ആ ആ അമ്പത്, നൂറ് ആ ഞങ്ങടെ ഇപ്പമ്പത് രൂപ പർഞ്ഞ്പറഞ്ഞേക്കണേ കൂടുതല്
അങ്ങനെ ഞങ്ങള് എല്ലാരും ഒരേ സംഖ്യ ല്ലടാ കള്ളതിടാ അങ്ങന്യാണ്
ആ ഇപ്പെ അല്ല പ്പഴേ അഅ് ഇപ്പഅ് ഇപ്പൊള്ളത് പോലെ അമ്പത് ണ്ടെങ്കി അമ്പത് നൂ
ആ അതാണ് ചെല ആ ചെല കുടുംബശ്രീക്കാര് ഏ എല്ലാരും ഒരേ സംഖ്യ ടണന്ന്ണ്ടല്ലോ എല്ലാരും അമ്പത് രൂപ ടാ ഇല്ലെങ്കി എല്ലാരും നൂറ് രൂപ ടാ അങ്ങനെ ഒരേ പോലെ ഇടാന്ന്ള്ള ഒര് ത്ണ്ട് അഅ് ഞങ്ങള് ആദ്യം തന്നെ വേണ്ടാ ച്ച് അത് പ്പെന്തായാലും നടക്കുല്ലല്ലോ
അപ്പൊ മാത്തെ മാസവരിണ്ടോ മാസത്തിലിങ്ങനെ ഒര് ഒരു സംഖ്യ പത്ത് രൂപ വെച്ച് പത്ത് രൂപ അല്ലേ അ ആ ആ മീറ്റിംഗ് കാര്യാങ്ങള് ഉള്ളപ്പോ ആര് പോകും എല്ലാരും മാറി പോകുവോ മീറ്റിംഗ് കാര്യങ്ങളും ഉണ്ടാവുല്ലേ ആഹ്.
ആഹ് ഒന്ന് രണ്ട് ആളോക്കെ കൊറ പോവാതെ ഇല്ല എല്ലാരും പോകണം എന്ന് ആണ്. നിയമം പിന്നെ അപ്പോ ആർക്കാണോ ഒഴിവുള്ളത് അങ്ങനെ പോവാം. പോവാറ് ഉള്ളോല് വേറെ എന്തെകിലും ഒക്കെ ചെയ്യും അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ രജിസ്റ്റർ മാത്രം ഒരാള് മാത്രേ ചെയ്യു. അത് പിന്നെ കണക്കിന്റെ കാര്യം ആവുമ്പോ എല്ലാരും കൂടെ ചെയ്താ ശെരി ആവുല്ലല്ലോ അത് പറയും ഒരു ഒരാളന്നെയാന്ന് ചെയ്യല് ബാക്കി ഉള്ളേ ഒക്കെ എല്ലാരും ചെയ്യും.
ആ ഈ അ മിൻട്സ് എഴുതുന്ന ആരായിക്കോപ്പാ?
മിനുട്സ് എല്ലാവരും എഴുതും. എഴുതാൻ കഴിയുന്നോരൊക്കെ ആ അതേ പോലെ ജോലിക്ക് പോണ ആൾക്കാരുണ്ട് പിന്നെ ഒന്ന് രണ്ടാൾ ക്കാർ അങ്ങനെ എഴുതാന് അധ അധികം അറിയാത്ത രണ്ട് ഒന്ന് രണ്ടാൾക്കാരുണ്ട്. കോറച്ച് പ്രായുണ്ട് എന്ന അങ്ങനെ തന്നെ എഴുതാൻ അറിയാത്ത ആൾക്കാരുണ്ടാവുല്ലോ. മലയാളൊക്കെ അങ്ങനെ ഒന്ന് രണ്ടു പേരുണ്ട്. പിന്നെ അവരെ ഒഴിവാക്കി പിന്നെ എ ത് ന്നകാര്യത്തില് പിന്നെ രണ്ട് മൂന്നാല് ആൾക്കാര് ജോലിക്ക് പോണോരുണ്ട്. അവർക്ക് ഒഴിവുണ്ടാവൂല്ലല്ലോ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ല്ലോല്ലോ നമ്മള് ആരേം അ പിന്നെ വേറെ എന്തേലും കാ വർക്ക് ചെയ്യാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെയ്യും
ചെയ്യുള്ളൂ ആ അവരെ കൊണ്ട് കഴിയുന്ന അല്ലേ ആ ആ
ആ പിന്നെ ചെലപ്പോ മാസത്തിൽ ഒരു ദിവസൊക്കെ ഞാ ഓ എല്ലാരും എടുക്കും ആരും കൊ ആരു ഇല്ലാത്തല്ല പതിനഞ്ച് ഞ്ച് പേര് എന്നും വായ്പേല
യിലാണ് അതായത് ഞാൻ പറ വാ യ്പന്ന് ഉദ്ദേശിക്കണ നിങ്ങെ ആ കൂടിയ വായ്പ എന്നാണ് അല്ലെങ്കിൽ ലിങ്കേജ്ന്ന് പറഞ്ഞ ഇപ്പ ഒരു സംഭവം ഇല്ലേ ലിങ്കേജ ആണ ആ ആ ആന്തരിക വായ്പ അല്ലേ ആ
ക്ക്ന്ന് എടുക്കണത് വേറെണ്ട് ലിങ്കേജ് വേറെണ്ട് അതെ
അ അങ്ങനെ എടുക്കാറ
ആ അത് ഒരു പ്രാവശ്യത്തെ തീരുമ്പോഴേക് പിറ്റാത്ത മാസം തന്നെ എടുക്കും പിന്നെ എടുക്കും ആ തീരാൻ കാത്തിരിക്കും എല്ലാരും ആവശ്യക്കാരാണ് വീട് ട പണിയായിട്ടും കുട്ടികളെ വിദ്യാഭ്യാസായിട്ടും ഒക്കെ പണ ചെലവല്ലേ
അ മാസമാസം അടച്ചു തീർ അങ്ങനെയാ മാസ മാസം നമ്മുക്ക് കൊടുക്കോ അങ്ങനെ
ആ മാ മാസം മാസം അടക്കണം നിർബന്ധമായിട്ട് അടക്കും നിർബന്ധം എന്നാല് ലിംഗേജ് നിർബന്ധണ് മറ്റത് നിർബന്ധ ആണ് എന്നാലും ഓ ഒരളവുണ്ട് ഇല്ലെങ്കില് ഇത്ര സംഖ്യന്നൊന്നുല്ല
ഇല്ല അ നമുക്ക് അതിലുള്ള പോലെ അഞ്ഞൂർ എങ്കിൽ അഞ്ഞൂർ
തീരണം ഉം എത്ര വലിയ സംഖ്യ ആണെങ്കിലും പത്ത് മാസം എന്നാണ് പഞ്ചായത്തിന്റെ കണക്ക് പക്ഷെ ഞങ്ങള് ഏ ഒരു വർഷാക്കി തീരുമാനിച്ച് എല്ലാരും കൂടിയും കൂടിയിട്ട് അപ്പൊ പഞ്ചായത്ത് ഓഡിറ്റിങ്ങിന് ഉം ഓഡിറ്റിങ്ങിന് പോയപ്പോ ഞങ്ങള് പറഞ്ഞു പത്ത നമ്മള് കുടുംബശ്രീന്ന് ലൊ പാനർ ഉ വായ്പ എടുക്കുന്നതന്നൊക്കെ പാവങ്ങളല്ലേ അപ്പൊ ഇങ്ങനെ നിയമം വെക്കാൻ പാടുണ്ടോ വല്യ സംഖ്യ എടുത്താല ഒരു കാരണം കൊണ്ട് ഒരു പത്ത് മാസം കൊണ്ട് അടച്ച് തീർക്കാൻ കഴിയോ എന്നൊക്കെ ചോദിച്ചപ്പോര് പറഞ്ഞു നിങ്ങള്ൾ പതിനഞ്ച് പേര് ഒരുമി ച്ച് ഒരു തീരുമാനം എടുത്തിട്ട് ആ കാല ആ പിന്നെ സമയം ഇതിൽ രേഖപ്പെടുത്തിയാൽ മതിന്ന് പറഞ്ഞു അവര്
ആ അപ്പൊ പലിശ നിങ്ങപ്പോ എത്രൂ പലിശ കൊടുക്കണ ഒരു രൂപ പലിശ രണ്ട് രൂപ പലിശണോ
ഇല്ല ഞങ്ങള് പലശോ എടുക്കണില്ല പലിശല്ല ലിങ്കേജിന് അത് ബാങ്ക് വഴി ഉണ്ടാവും ആ ഇതിന് നമ്മൾ സാധാ ബുക്കന്ന് എക്കുന്ന വായ്പൊക്ക് പലിശ ശല്ല ഇതുവരെ എടുത്തിട്ടില്ല അപ്പം അതാ നമ്മൾ എടുത്ത ഹ നമ്മള് നമ്മൾ വാങ്ങിയ പൈസ അടച്ചാ മതി അതാ ടൈമില് അടക്കണം അടക്കല്ണ്ട് എല്ലാ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്ന് അടച്ചില്ലെങ്കിൽ ങ്ങള് പുതുക്കി വെക്കും
ആ ആ
അപ്പൊ പിന്നെ ഒരു വർഷം കൂടി കിട്ടുവല്ലോ തീരെ കഴിയാത്ത അവസ്ഥയ ഒക്കെ ഉണ്ടാവല്ലോ മെൻ സമാരല്ലേ എപ്പോഴും എല്ലാ എല്ലപ്പോഴും അവരെ ക കഴ കഴിയെങ്കിൽ പൈന എടുക്കൂലല്ലോ നമ്മള് പൈസ
ആ ന പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ നമുക്കി പ്പ ഒരാൾക്കി അവസ്ഥ വന്ന മറ്റയാൾക്ക് അവസ്ഥ വരാ ൻ ചാൻസ്ഇണ്ടാവും ന്ന് നമ്മ ചിന്തിക്കണം മ്മ നമ്മക്ക് ഇതന്നെ ആ ആ ആ കട്ട ചെയ്ത് പിന്നെ വിളിക്കട്ടാ ഓക്കെ ശരിയാ